ഹലോ
ആഹ് കേൾക്കമോ
കേക്കാം കേക്കാം ആഹ് ഫുഡ് ആഹ് കഴിച്ചില്ല ഫുഡ് കഴിക്കണം രാവിലത്തെ ഫുഡ താമസിച്ച കഴിച്ച അതുകൊണ്ട് കഴിഞ്ഞോ ഉണ് കഴിഞ്ഞോ
ഓഹ് കഴിഞ്ഞു കഴിഞ്ഞഞ്
കഴിഞ്ഞു ആഹാ എന്ന ഉണ്ടായിരുന്ന സ്പെഷ്യൽ ഉണ്ടായിരുന്നോ
ഓഹ് ഒന്ന് വെള്ളിയാഴ്ച അല്ലേ
ആണോ
അപ്പൊ ആഹ്
ആഹ്
ഇന്ന് ബിരിയാണിയക്കെ ഉണ്ട്
അത് ശരിയാ ആഹ്
ഇങ്ങക്കന്താന്ന്
ഞങ്ങക്ക് ഊണായിരുന്നു മീന മീൻ മേടിച്ചായിരുന്നു ചോറായിരുന്നു
ആഹ്
മീനുണ്ടായിരുന്നു
ആഹ്
ഉം
ബിരിയാണിന്ന് വെക്കാറില്ലേ
എന്തോ
ബിരിയാണി വെക്കാറില്ലേയ്ക്ക
ആഹ് എടക്ക് വെക്കാറുണ്ട്
ഓഹ്
ഇടയ്ക്കൊക്കെ എന്തെങ്കിലും എന്തായാലും പ്രത്യേകച്ച് എന്തായാലും വിശേഷമൊക്കെ ഉണ്ടെങ്കിലിൽ ആഹ് അങ്ങനൊക്കെ ആഹ് ബിരിയാണിയായിട്ട് അങ്ങനെ വെക്കാറുുള്ളോ
ആഹ്
എന്ന അടക്ക് വരുന്നു
ഫുഡ് വച്ചിങ്ങനെ ഇരിക്ക
എനിക്ക് വരുന്നത്
ആഹ് ആഹ്
പുറത്തോട്ടൊന്നും പോയില്ലേ
ഇല്ലേ മായായനെക്കൊണ്ടേ
ആഹ് മഴയ ഉണ്ടായിര് ന്നോ
ആഹ് മായ ഉണ്ടായിനി
അത് ശരിയ അവിടെ അത് രാവിലെ തൊട്ട് മഴയ ഇപ്പം പിന്നെ ഒന്ന് തെളിഞ്ഞു നിൽക്കുവ
ആഹ്
ഉം
ഇവിടെ അങ്ങനെ തന്നെ മഴ നല്ല മഴേനി
ആണല്ലേ ഇപ്പഴും മഴയുണ്ടോ അതോ
ഇല്ല ഇല്ല ഇപ്പൊ കൊറച്ച് വെയിലിണ്ട്
ഒണ്ട് ആഹ് ആഹ് ഉം
മയാല് അലക്കാനൊക്കെല്ലേ ബുദ്ധിമുട്ട്
അതെ അതെ ഉണങ്ങി എടുക്കാനായിട്ട് പാടാ ഇപ്പൊ രണ്ടുസം മഴ ഇല്ലായിരുന്നു രണ്ടൂസം കൂടി ഇന്നാ മഴ പെയ്തത് രാവിലെ അങ്ങ് പെയ്ത് അങ്ങ് തോർന്നു ഒരു ഉച്ചയായപ്പ ത്തേന് തോർന്നോണ്ട് വെയിലായോണ്ട് പിന്നെ കുഴപ്പമില്ല തുണിയൊക്കെ ഉണങ്ങി കിട്ടും അല്ലെങ്കീ പാടാ പിള്ളേരുടെക്കേ പിള്ളേരുടെ തുണിയൊക്കെ ഉണങ്ങാനേ ആഹ് എന്ത് വേറെന്തെലും വർക്ക് ചെയ്യുന്നുണ്ടോ
ഇല്ല ഞാനിപ്പൊന്നും ചെയ്യണൊന്നില്ല ഓൺലൈൻ വർക്ക് ഒക്കെ ചെയ്യാണ്ടായിനി ഇപ്പൊ പിന്നെ ഒന്നും ചെയ്യുന്നില്ല
ഇല്ലാ ഉം ഉം ഉം ഇല്ല ഇല്ല ഞാന് ഹൗസ് വൈഫാ
ആഹ് ആഹ് ആഹ്
പ്രത്യേകിച്ച് ഉം ആഹ് ആഹ് പിന്ന അല്ലാതെ വേറെ വീട്ടില് വേറെ പരിപാടിയൊന്നുല്ല വേറെ സൈഡായിട്ട് തയ്ക്കുവോ അങ്ങനെയൊന്നുല്ലല്ലേ
ഇല്ലില്ല ഞാന് വേറെ എന്തെങ്കിലുക്കെ ഓൺലൈനായിട്ട് ഇങ്ങനെ ചെയ്യണ്ടായിന് പിന്നെ ഉ വ പ്രസവൊക്കെ കഴിഞ്ഞാരേ അങ്ങനെ ഇപ്പോന്നും നോക്കലില്ല
ഇല്ല ല്ല ല്ല അ എത്ര കുട്ടികളുണ്ട് ഒരാളെള്ളോ
മൂന്നാള്ണ്ട്
മൂന്നാളുണ്ട് അയ്ശരി പഠിക്കുന്ന കുട്ടികളാണോ
ഒരാള് ഒമ്പതാംക്ലാസ്സിലാണ് ആഹ് ആ പിന്നെ രണ്ടാമത്തെ മൂന്നാക്ലാസ്സില്
ആഹ് ഇപ്പം മൂന്ന് അയ്ശെരിയ അതെ ഒറക്കാണോ കുഞ്ഞാക്കെ
ഇല്ലല്ല അവിടെണ്ട് ഓലകയ്യിലാ
അയ്ശെരിയാ അഹ് വഴക്കടിക്കത്തില്ല വഴക്കൊന്നുല്ല ആഹ് ആഹ് ആഹ് ആഹ് പി കു പിള്ളേരെ പുസ്തകൊക്കെ കിട്ടിയോ സ്കൂള് തൊറക്കറായില്ലേ
ആഹ് ഒരാൾട കിട്ടി
ആഹ് ആഹ് ആഹ്
ഒമ്പതാം ക്ലാസ്ത്ത് വാങ്ങി വെച്ചേനെ ആഹ് മറ്റൊൽത് പിന്നെ സ്കൂള് തൊറന്നിട്ടാവും കൊടുക്കുള്ളൂ ഒമ്പതാം ക്ലാസില് ഇബൽക്ക് ഫ്രീ ഇല്ലല്ലോ പൈസൊടുത്ത് വാങ്ങണല്ലോ അപ്പൊ ആഹ് അത് മുന്നേ അത് തന്നേണോല്
ആഹ് ആഹ് എല്ലാം ആയി പൊതിയാനൊക്കെ തൊടങ്ങിയോ പൊതിയലൊക്കെ കഴിഞ്ഞോ
ഇല്ലില്ല പൊതിയല് കയിഞ്ഞില്ല ഓലോട്ഞങ്ങനെ പറയേണ്ട് ഇഞ്ഞ് ഒക്കെങ്ങനെ സ്കൂള് തൊറക്കാനാവുമ്പോ ഇണ്ടാവും തെരക്കുട്ടിക്കെ പൊതിയലും എട്ക്കലും ആയിട്ട് അപ്പൊരു തെരക്കാ ആഹ് തന്നെചെയ്യും വല്യ വല്യമോള് ചെയ്യും മറ്റോതൊക്കെ ചെയ്തൊടുക്കണം
ആഹ് ആഹ് ആ വല്യള് ആ ഇളയാക്ക ചെയ്തു കൊടുക്കത്തില്ലേ അതൊ നമ്മള്ചെല്ലണോ
ഓക്ക് മടിയാ ഓള് ചെയ്യൊന്നില്ല ഓൾത തന്നെ പൊതിയണെങ്കില് പിന്നെ ഞാന് ഹെല്പ്യ്തെടുക്കണം ഞാന് ഓല് പൊതിഞ്ഞാല് പൊതി കൊറെ വേസ്റ്റാക്കി വെട്ടിക്കളയും
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ഇവിടെ അതെ പിള്ളേർക്ക് തന്നെ പൊതിയത്തില്ല നമ്മള് ചെയ്യണം എല്ലാം വാങ്ങിച്ചുണ്ട് വെച്ചേക്കന്ന് തൊടങ്ങിയില്ല
ആഹ് വല്യമോൻ എത്രലാ
വല്യ മോന് ഏഴാക്ലാസ്സില്
ആഹ്
എളയാള് രണ്ടില് അല്ല അഞ്ചില് അഞ്ചില് അഞ്ചില് വേ രണ്ടുപേര് രണ്ടുപേര്
ആഹ് ആഹ്
ഉം രണ്ടുപേർടെ കൂടെണ്ട് എല്ലാം വാങ്ങിച്ചുവെച്ചേക്ക ഇനി പൊതിയാൻ തൊടങ്ങിയില്ല തെടങ്ങണം ഇനി പതുക്കെ
ആഹ്
ബുക്കും പുസ്തകെല്ലാം ഏഹ്
ഹസ്ബൻ്റ് നാട്ടിലല്ലേ
ഉണ്ടു ഒണ്ടു ഒണ്ട് ആഹ് ആഹ് ഞാനങ്ങ് അങ്ങ് പൊതിയും തന്നെ
ഏഹ് ആഹ്
അങ്ങനെ ആഹ് പറഞ്ഞാചെയ്യും പിന്നെ നമ്മള് നമ്മള് നമ്മടെ പണിയെല്ലാം കയിഞ്ഞിട്ട് സമയഉള്ളപ്പോഴേ കോറശെ കൊറെശായിട്ടായിരുന്നു
ആഹ് അല്ല അതിന് എന്നെ നല്ലത് മറ്റേ ഓലി ക്കിവേച്ച ള്ള കൊഴപ്പം എന്തന്ന് അറിയോ അങ്ങനെ ഇങ്ങനെ പൊഞ്ഞിട്ട് കൊറെ വെട്ടിക്കാളിയും വേറെ ഇതാക്കൂ അങ്ങനെ കുറെ വേസ്റ്റ് ആക്കി കളിയും അപ്പൊ ഞാൻ പറയല്ല ഞാൻ തന്നെ പൊഞ്ഞോണ്ട പറിയും
ആഹ് ആഹ് ആഹ് അത് ശരി ഇളയത് ആഹ് എന്താ ഇളയത് മോളാണോ അതും
മാ മോള് മോള് രണ്ട് മോള് ഒരു മോനും
അത് ശരി ആഹ് ആഹ് തന്നെ പഠിച്ചോളോ ഒമ്പതാം ക്ലാസ് വരെ അതോ ട്യൂഷന് ഉണ്ടോ
ഇല്ല ട്യൂഷൻ തരെ ആയില്ല ഈ കൊല്ല ഞാൻ പത്തക്ക് ചേർക്കാൻ ചച്ചിക്കാ ഓക്കെ എൻ സി സി ഒന്റെറെ
ആഹ് ആഹ് ആഹ്
ആഹ് അപ്പൊ എല്ലും കൂടി കഴൂലന്ന് പറഞ്ഞിട്ട് അയിന് എക്സം ഉണ്ടല്ലോ
അത് ശരിയാ
ആഹ് അതുകൊണ്ട് പിന്നെ മദ്രസയും സ്കൂളും ഒക്കെ കൂടി കയ്യിൽ ആര അപ്പം ഞാൻ ട്യൂഷനിൽ ചേർത്തിയില്ല അവും കൂടി ഇതിനതുപോലെ പഠിക്കൂല്ല വെറുതെ പൈസ ഇതാവുന്ന ഇങ്ങന ആഹ് കൊഴപ്പൊന്നില്ല
ആഹ് ആഹ് നമ്മള് സഹായിക്കണോ പറഞ്ഞു കൊടുക്കൊക്കെ ചെയ്യണോ അതോ
പറഞ്ഞു കൊടുക്കാന് എല്ലാ ഒൾക്ക് മനസ്സിലാവും
ആഹ് ആഹാ ആഹ് തന്നെ ഇരുന്നോളു
ആഹ് എന്ന്നെ ഇരുന്നോളൂ അല്ലെങ്കിൽ പിന്നെ അറിയാത്തൊക്കെ യൂട്യൂബിൽ ക്ലാസ്സി ഇട്ട്ടക്ക് കേട്ട് പഠിച്ചു
കേട്ട് പിടിച്ചു ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
രാണ്ടളും കുഴപ്പില്ല അവിടൊക്കെ എങ്ങനെയ സ്കൂളില് വിദ്യാഭ്യാസം ഒക്കെ കുഴപ്പില്ലേക്കല്ലേ
ഇല്ല ഇല്ല ഇല്ല ഇത് പിള്ളേര് നമ്മള് പഠിക്കണമെങ്കില് ആൺ പിള്ളോര ആയതോണ്ടേ പഠിക്കണമെങ്കില് നമ്മള് പറയണം
കുറച്ച് പണിയ
അതെ അതെ നമ്മള് പറഞ്ഞഞ് പറഞ്ഞു പറഞ്ഞഞ് അല്ലാതെ സ്വയമേ ഉള്ള ഇതില്ല
ആഹ്
ഓക്കെ മൂത്തയാൾക്ക് പിന്നെ ട്യൂഷന വിടുന്നുണ്ട് പുള്ളിക്ക് പഠിക്കാനൊരിച്ചിരി മടിയാ
ഓഫ് ലൈനാ
അല്ലല്ല അല്ലാതെ നമ്മളൊരാള്ടട് ത്തൂടെ പഠിപ്പിക്ക്ന്ന്ണ്ട് ട്യൂഷൻ സെൻ്റ്രുണ്ട്.
ആഹ് ആഹ് ആഹ്
അവടെ വിട്ന്ന്ണ്ട് പഠിപ്പിക്കുന്നുണ്ട് ഇളയാളെ പിന്നെ നമ്മള് പർഞ്ഞൊട്ത്താതി പഠിച്ചോളും. മൂത്താള് നമ്മട ട്ത്ത് ഇരിക്കത്തില്ല അതാ ആഹ് അത് കാരണം പിന്നെ ഏഴാം ക്ലാസ്സിലല്ലേ പഠിച്ചില്ലെങ്കില് അതോണ്ട് ഉം പി ആഹ് പിന്നെ കുക്കിംഗ് പരിപാട്യൊക്കെണ്ടോ പാചകം എന്തേലും പരീക്ഷണങ്ങളൊക്കെ ചെയ്യോ?
കുക്കിങ് പിന്നെ കൊ ചെയ്യലൊക്കെണ്ടായിനി. ഇപ്പങ്ങനൊന്നുല്ല ആഹ്
ആഹ് നേര
ആഹ് നേരത്തണ്ടായിനി ഇപ്പയ്ന് ഒയ് വ് ട്ടൂല്ല അമ്മക്ക് കുട്ട്യള്ണ്ടാവുമ്പളേ അയ്മക്കൊന്നും നോക്കലില്ല. ഇൻസ്‌റ്റേ ഞാനീ യു റ്റൂബ് നൊക്ക്യൊക്കോരോന്ന്ങ്ങനെ ണ്ടാക്കി നോക്കല്ണ്ട് മോള്ണ്ട് ഓള്ണ്ടാവും മോള്ണ്ടാ ക്കും വെല്ല്യെ മോള് ഉം ഓള് പുഡിങ്ങ ഒക്കെണ്ടാക്കും.
പുഡിങ്ങ്ണ്ടോ അയ് ശെരി ആഹ് ആഹ് ആഹ് ആഹ് എന്നായിര്ന്നു ഓൺലൈനായിട്ട് എന്തോ ചെയ്തൊണ്ടിര്ന്നേ നേരത്തെ
ഓൺലൈനായിട്ട് ഞാന് പിന്നെ ക്ക് മറ്റേ ത്ണ്ടായിണ് മേഗ്നസിന്റെ ഒര് ത്ണ്ടായിനി അത് ചെയ്യെണ്ടായിനി പ്പ മ്മ അമ്മക്ക് ഈ പിന്നെ എന്താ പറ്യല് ഷുഗറ്ന് അങ്ങൻത്തേനൊക്കെ പറ്റി എഹ് എഹ് ള്ളെ ഓരോത്ണ്ടല്ലോ പിന്നെ മര്ന്നല്ല. ഫുഡന്നെ ന്റെ രെ ഭാഗയിട്ട്ള്ള ഫ്രൂട്ട്സിന്റെ സത്തെക്കെള്ള അങ്ങൻത്തെക്കൊരോ ഇത് ഓൺലൈന്ന്ങ്ങനെ കൊട്ക്കേണ്ടായിനി ഉം അയ്ന് പ്പനയ്നായി ആയ്നായി അതിന്റേതായ ബേ അയ്ന്റെ ബേക്കിലെന്നെ നിക്കണം അയ്ന് അമ്മക്കൊരൊയിവ്ട്ടൂല്ല. സ്റ്റാറ്റസ് വെക്കണം ഓർഡർ കിട്ട്യാല്ട്ക്കണം അങ്ങനാവുമ്പോ പിന്നെ കയ്യിലചാര്ച്ച് പിന്നെ ഞാൻ നിർത്തി വെച്ച.
നിർത്തി വെച്ച ആഹ് ഹാ ഹ ഹ ആഹ് ഇഞ്പ്പതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പത്ക്കെ അല്ലെ തൊടങ്ങണം.
തൊടങ്ങണം എൻ്റെ അതൊന്നി ല്ല്യാഞ്ഞാലതും ബുദ്ധിമുട്ടാണ് അവനാൻ്റെ അമ്മളെ കയ്യില് അവ് അമ്മളാവ ശ്യത്തിന്ള്ളെ ഇല്ല്യാഞ്ഞാല് പ്പളും മാണ്ടേ ഓല് മ റ്റുള്ളോരെങ്ങനെ ആശ്രയിക്ക.
അതെ യതെ ഉം
തെ നമക്കായിട്ടൊരു വരുമാനണ്ടെങ്കില് അമ്മളെഷ്ടത്തിനെന്തേ ചെലവാക്കാനോ
ഇപ്പ ഞമ്മക്ക് ചോയ്ക്കാനും തോന്നൂല.
അതെ ആഹ് അന്ന്ട്ട് അവധിയായിട്ടെങ്ങും യാത്രയൊന്നും പോയില്ലേ?
യാത്ര ഞങ്ങള് ഇഞിപ്പോ പെര്ന്നാളിന് പോവാചാര്ച്ചിക്ക.
ആഹ് ഹാ ഹാ അന്നത്തെന് എങ്ങോട്ട എന്ന പ്ലാൻ എവടെ പോവാനാ? ആഹ് ഹാ ഇരുപത്തേഴാംതീയല്ലേ വയനാടോ ആഹ് ആഹ് ആഹ് നേരത്തെ പോയിട്ടില്ല ആദ്യായിട്ടാണോ?
അല്ലല്ല അങ്ങള് ഇബടെ മൈസൂര്, ഊട്ടി അങ്ങട്ടൊക്കെ പോയിണ്.
അയ് ശെരി അതെങ്ങനെ ഈ വർഷം പോയതാണോ അതോ ഇതിന് നേരത്തെ പോയതോ?
മുന്നേ പോയ
മുന്നേ പോയതാ ആ ആഹ്
മോനവയറ്റിയുള്ള സമയത്ത് പോയി
ആ നിങ്ങൾ എങ്ങനാ വീട്ടുകാർ എല്ലാവരോൂടെ കൂടി പോവോ അതോ
ഫാമിലി മാത്രം ഹസ്ബൻറും കുട്ടോളും ഞാനും
നിങ്ങള് മാത്ര നിങ്ങൾ തന്നെ ഡ്രൈവ് ചെയ്ത് പോവാണോ അതോ
ആഹ് ഹസ്ബന്റ് കാറോട്ടും
അയി ശരി ആഹ് ആഹ് ആഹ് ആഹ് ആ എത്ര ദിവസം പിടിച്ചെന്നിട്ട് മൈസൂരൊക്കെ പോയിട്ട്
മൈസൂര് ഞങ്ങള് ഇല്ലില്ല തംഗില്ല ഞങ്ങൾ രാവിലെ പോയി പിന്നെ രാത്രി ആകുമ്പോഴത്തും തിരിച്ച് പോന്ന് ന രാവിലെ മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ ഇവിടുന്ന് പോയി പിന്നെ ആ രാത്രി ഒരു പന്ത്രണ്ട് മണിയക്കെ ആ വീട്ടക എത്തി
അത് ശരിയാ ഉം പിന്നെ ആ സിനിമക്കൊന്നും പോവത്തില്ലേ പടമൊന്നും കാണാൻ പോകത്തില്ല
ഇല്ല ഇവന് മൊബൈല് കിട്ടണ ന്നോട് പോയലില്ല
അത് ശരിയ ഹ ഹ അല്ലാത ആ തിയേറ്ററിൽ പോയുള്ള കാഴ്ചയില്ലല്ലേ ആ അത് ശരി ഏതാ ഹോട്ട്സ്റ്റാർ വരുമ്പോ കാണുവോ
ആ് ഹോട്ട് സ്റ്റാറല്ല വേറെ തോന്നുന്നുണ്ട് ഓരു ഹസ്ബൻന്റ് ഓണ ആക്കും ഞങ്ങളീ എല്ലാരുടെ കൂടിന്ന് കാണും
അത് ശരിയാ ഏതാ ലാസ്റ്റന് കണ്ടത് ആഹ് ഹ ഹാ ലാസ്റ്റ് എന്താ കണ്ടത് ലാസ്റ്റ് ഏത് പടാ കണ്ടേ